ആഹ് കേൾക്കുന്നില്ലേ
ആഹ്
ആഹ് എന്തെക്കെയാണ് വിശേഷം
നല്ല വിശേഷം
ഉം മക്കളൊക്കെഒറങ്ങിയോ
ആഹ് മക്കളാക്കൊറങ്ങി
ആഹ്
അവരിപ്പോ വേഗം ഒറങ്ങും ഏഴു മണിയാകുമ്പോത്തിന് ഇവടെ ഫുഡൊക്കെ കയിച്ചിട്ട് എട്ടുമണിയാവുമ്പോത്തേനൊറങ്ങും-
ആണോ എങ്ങനിണ്ടായിരുന്നു ഈദും കാര്യങ്ങളൊക്കെ
സ്ക്കൂളൊക്കെ തൊറന്ന് ഇന്ന് പരിസ്ഥിതി ദിനത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നാ ക്വിസൊക്കെ ഒണ്ടായിന്നാ
ആഹ് ഈദ് എങ്ങനെണ്ടായിരുന്നു ബക്രീദ് -
ഈദ് കൊഴപ്പില്ലാ നാളെ
മ് ഡ്രസ്സൊക്കെ എടുത്തില്ലേ ഡ്രസ്സൊക്കെ എടുത്തിരുന്നോ
ഡ്രസെടുത്തീരുന്നു
ഡ്രസ്സ് പിന്നെ ഞാന് കല്യാണോ കല്യാണം ഉണ്ടായിന്ന് അപ്പൊ കല്യാണത്തിനു കൂടതന്നെ എല്ലാം എടുത്തുവെച്ചീനി
ആഹ്
അന്ന് പിന്നെ ഉം പൊറത്തൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ട് കടല്കാണാൻ പോയ് അന്ന് കൊറെ രാത്രിയിങ്ങ് വന്നപ്പോ പിന്നെപ്പോ വേറെവടേക്കും ഞങ്ങള് പോ എടുത്തുള്ളടത്തൊക്കെ പോ ഞങ്ങളടുത്ത് കടലിണ്ടീനി
ഫാമിലീൻ്റെ അടുത്തേക്കൊക്കെ പോയോ ഫാമിലീൻ്റെ അടു- ത്തെക്കും വീട്ടിക്കൊക്കെ പോയില്ലേ ഫാമിലീന്റടുത്ത്
ആഹ വീട്ടിൽ വെക്കേഷനല്ലേന്യൂ അപ്പൊ ഞാൻ പോ- പെരുന്നാള് തലേന്ന് വന്നിട്ടൊള്ളൂ ആഹ പിന്നെ ഞാൻ പിന്നെ പോയിട്ടില്ല പിന്നെ- രണ്ട് മൂസല്ലേളളൂ തുറക്കാനേ അപ്പൊ പിന്നെ പോയില്ല
സ്കൂൾ തുറന്നൂല്ലേ
ആഹ് പിന്നാവ് കൊറച്ച് ദൂരുണ്ട് വീട്ടക്ക് അപ്പൊ അതുകൊണ്ട് സ്കൂൾ പോവാനാ മടിയൊന്നുല്ല്യാ പോണ നേരത്ത് കുളിച്ചി ഇങ്ങട്ട ഒരുങ്ങിക്കി- കിട്ടാനാണ് മടി അതെ കുളിച്ചൊരുങ്ങി കിട്ടിയാ വേകം പോവും
ആഹ്
ആഹ് പിന്നെ കുളിക്കാൻ ടി വി മ്മന്ന് ങ്ങട്ട് എണീച്ച് കിട്ടൂല ടി വി കാണ അതിന്റെ എടെ പോയി കുളി ച്ച് തിന്നാനും ഒക്കെ അയിന്റെ മുന്ന് തന്നെ ഞമ്മള് ഇങ്ങനെ ഉന്തണം അങ്ങനെ എല്ലാ കാര്യത്തിനും
അതാണ് ഉം
ടി വി ഓഫ് ആക്കിയിട്ടുള്ള എല്ലാം കഴിച്ചിട്ട് ഇരുന്നോളി എന്ന് പറഞ്ഞ അത് കേൾക്കൂല്ല
ആഹ്
ചിലപ്പോൾ ദേഷ്യം പിടിച്ച് വടി എടുത്തിട്ടാണെങ്കെ അതക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന മതി പെരുന്നാക്ക് പെരുന്നാക്ക് സാധാ ലഗോൺ ബിരിയാണി
ആഹ പള്ളിയിൽ നിന്നൊക്കെ ബീഫ് ഒക്കെ കിട്ടിയില്ലേ
ആ പള്ളീന്ന് ബീഫ് ഇബടെ പിന്നെ അങ്ങനെ ഓവറായിട്ട് ഒന്നും കിട്ടലില്ല ആ ഒരു ഇറച്ചി മാത്രം കിട്ടു ആ രണ്ടിലോന് അത്രെ ഒക്ക തന്നെണ്ടായിരുന്നുള്ളു പിന്നെ എന്റെ വീട്ടിലൊക്കെ ആവാത്തൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട് ഷെയർ കൂടീട്ട്
ആഹ അങ്ങനെയാണ്
അപ്പൊ ഞങ്ങക്ക് ഞങ്ങക്ക് പിന്നെ അന്ന് അന്ന് ഇന്റെ എനിക്ക് ഇവിടക്കുള്ളതൊക്കെ ഇന്റമ അവിടെ എടുത്ത് വെച്ചീനി
ആഹ് ഉ എന്റെ എളയമാന്റെ അവിടെ ഉണ്ട് ഉ അവിടുന്ന് ഞങ്ങക്ക് കിട്ടും അവിടെ ഈ പറഞ്ഞ മാരി അത്യാവശ്യം കിട്ടും ഒരു മൂന്ന് കിലോനൊക്കെ കിട്ടും എൻ്റെ വീട്ടിലേക്ക് പിന്നെ അവിടെയും രണ്ട് മൂന്ന് പൊതിയായിട്ട് കിട്ടും പള്ളിക്കന്നും അങ്ങനെ വീട്ടില് കുറച്ചൊക്കെ കിട്ടും പക്ഷെ നമ്മളവിടെ ഒരു മൂന്ന് കിലോന് ഈ വർഷം അത് ഓരോ വർഷം കൂടും കുറയും ഒക്കെ ചെയ്യും കഴിഞ്ഞ വർഷം രണ്ട് കിലോന് രണ്ടരെക്കെ ആയിരുന്നു ഇപ്പൊ മൂന്നായി അങ്ങനെ എന്തെങ്കിലും ഇങ്ങള് പെ ചെറിയ പെരുന്നാൾക്ക് ആഹ കൂടിയിരുന്നു ഇവിടെ നമ്മള് കൂടിയിരുന്നു നമ്മൾ എല്ലാ കൊല്ലം കൂടാറുണ്ട് ഒരു നാല് മൂന്നാല് ആൾക്ക ആളുകളായിട്ട് ഷെയർ കൂടിയിട്ട് അറുക്ക അവിടെ ഉണ്ടോ
ആഹ ഇവിടെ ഇണ്ടായിരുന്നു ഇവിടെ ഇപ്രാവശ്യം കൂടാൻ പറ്റിയില്ല അത പിന്നെ കൂട ആള് ഇപ്പം ഒരാള് മരിച്ചു ഉ ഒരാങ്ങളെ മരിച്ചതേന്നു അപ്പൊ ആ ആങ്ങളന്റെ മക്കള് നാലാൾ എടുത്തപ്പൊ പ്പാളായി
ആഹ്
മറ്റത് ആ ഒരാള് മാത്രട്ക്കുമ്പോ കൊ കൊഴപ്പല്ല്യേന്ന് മക്കളെല്ലാരും കൂടിട്ത്തപ്പൊ ഏഴാൾക്കല്ലെ ഒര്തില് കൂടാം പറ്റാെള്ളൂ ഇന് ഇപ്രാവ്ശ്യം കൂടാം പറ്റീട്ടില്ലേ
ആഹ് നമ്ക്ക് ഇപ്രാവ്ശ്യം കൊഴപ്പല്ലാതെ കൂടാം പറ്റി ഏഹ് പിന്നെ ചെറിയ പെരുന്നാളൊക്കെ എങ്ങെനെണ്ടായ്ര്ന്നു
ചെറിയ ന്നാൾ കൊഴ്പ്പല്ലാ പിന്നെ അന്നും ഇതേപോലെ കല്ല്യാ ആഹ് അന്നും ഇതേപോലെ കല്യാണ തെരെക്കെന്നേന്ന് ചെറ്യെര്ന്നാൾ കയ് കെയ്ഞ്ഞ പാടെന്നെ കല്യാണണ്ടായ്ന്ന് ഏട്ടത്തിടെ ഏട്ട ആഹ് ഏട് ത്തിടെ മക്കളെ കല്യാണണ്ടായ്ന്ന് അത് കെയ്ഞ്ഞിട്ട് പിന്നെ വല്യര്ന്നാൾന്റെ തൊട്ട് മുന്നായിട്ട് ഇബ് ഇന്റെ ക കെട്ടിച്ച പെരേത്തെ നാത്തു നാത്തൂന്റെ മോന്റെ കല്ല്യാണം അങ്ങനൊക്കേയ്ട്ട് കാെറേ ഡ്രസ് സ്സ്‌ട്ക്കലും കാര്യങ്ങളും ആയയ്നാല്‌പ്പം
ഉം ആഹ് നമ്മളെ ഫാമിലിയിലും ഉണ്ട് ഇനിയൊര് കല്ല്യാണം വെരാൻ ന് എന്റെയൊരു നാത്തൂന്റെ മോളെ ഞാൻ
അതന്നെ ഫാമിലിയില് കല്ല്യാണണ്ടാവുമ്പളാ അമുക്ക് നല്ല പൈസ് ചെലെവ്
അതെ ഡ്രസ്സ്ട്ക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഊം
ഞാൻ പെര്ന്നാക്കൊക്കെ എന്തെങ്കിലാെക്കെ ജെസ് റ്റ് വീട്ട്ല്ടാള്ള ഡ്രെസ്സൊക്കെ തന്നെ ഇട്ക്കലാെള്ളൂ കാര്ണം മ്മളങ്ങെനെ കല്ല്യാണങ്ങാനും വെര്മ്പമ്മള് ഇട്ക്കു അല്ലോ പി വെര് വല വാ ഉം പാർട്ടി വെയെറ്ട്‌ക്കും അതന്നെ ആഹ് അപ്പ ഞാന് ഉം പ്പം സിംമ്പ്ളായ്ട്ട് എന്തെങ്കിലാെക്കെ ഞാൻ പെര്ന്നാക്ക്ട്ക്കൊള്ളു
ആഹ്
ഏക്ദേശം അതേമായ്‌രിത്തെക്കെന്നെ ആഹ് നൈറ്റി എടു
ആഹ് ഏഹ് പിന്നേ വിഷു ആഘോഷിച്ചിര്ന്നോ വിഷു
വിഷ്വോ വിഷു ആഹ് വിഷു വെടെ ചെർതായിട്ടെക്കെര് സദ്യൊക്കെണ്ടാക്കല്ണ്ട് ഞാനെട ക്കൊക്കെ അത് വിഷു തൊന്നൊന്നുല്ല പക്ഷെ ഞാന് ഒറ്റക്കാവുമ്പളാ
പിന്നെ നമ്മള് കോമണായ്ട്ട് ഇണ്ടാക്ക്ന്നത് പോലെ ണ്ടാക്കും
ഉം വിഷൂനേച്ച്ട്ടങ്ങനെ ഇഷ്ടല്ല ബെട്ത്താൾക്ക് ഇന്റെ ഹസ് ബന്റിന് ഇഷ്ടല്ല ഏം അങ്ങൻത്തെ ആഘോഷ വ ഇണ്ടാക്ക തിന്നാ കൊഴ്പ്പല്ല്യ ക്ഷെ അങ്ങൻത്തെ ദിവസങ്ങള്ല്ങ്ങെനെ വെച്ച്ന്നാ അതൊന്നും ഇഷ്ടല്ലാ
ആഹ് ആഹ് ആഹ്
പിന്നാ
അത് ഇവിടീം ഇഷ്ടല്ലാ നമ്മള് ഇണ്ടാക്കും ങ്ങെനെ ഉം പിന്നെ ഓണെത്തിന് നമ്മള്വ്ടെ ഇണ്ടാക്കാറ്ണ്ട് വലിയാ ആഘോശങ്ങളൊന്നുല്ലെങ്കിലും സദ്യണ്ടാക്കാറ്ണ്ട് ആഹ് അത് ഓണംന്ന് വെച്ചിട്ട് അങ്ങനെയല്ലാ നമ്മള് ഇണ്ടാക്കാണ് ഒരു പൂതി തോന്നുമ്പങ്ങ് ണ്ടാ ഓണത്തിന്റെ അന്നെന്നെ ആയ്ര്ക്കണംന്നുല്ലാ ആ ഒരു ഏഹ് പൂ ട്ടിന്റെ സമയത്താണ് ഇണ്ടാക്കാറ് സ്കൂള് പൂട്ട്ണ സമ ത്ത് അങ്ങനെ വ്ടെ നാത്തൂൻ്റെ മക്കളൊക്കെ വെരും അപ്പോ നമ്മള്ണ്ടാക്കും
പോവുമ്പം അവ്ടെ എല്ലാരും കൂടി കൂടി അങ്ങെനെണ്ടാക്കും വ്ടെ ഞാൻ പിന്നെ ഒറ്റെക്കായതുകൊണ്ട് ആ പിന്നെ ഇതില് എനിക്ക് വിയ ആഹ് ഇളച്ചി ഇളച്ചിക്ക് ഇതൊന്നും പറ്റൂല
ഉം
അതുകൊണ്ട് പിന്നെ ഒരാൾക്ക് പറ്റാതെ വന്നാ നമ്മള് ഉണ്ടാക്കിയ കാര്യല്ലല്ലോ
അവരിങ്ങട്ട് വരിയാണെങ്കിലും ഓ ഒക്കെ ബീഫോ ചിക്കനോ അങ്ങനെയൊക്കെ ഈകാരം വാങ്ങ അപ്പ ഇട ക്കൊരു ചേഞ്ച് നല്ലതാണ് എല്ലാർക്കും ഇഷ്ടാണ് സദ്യ ഇഷ്ടാണ് പിന്നെന്ന് പറഞ്ഞാ ആഹ് ഒരു ഓണത്തിന്റെ സമയത്ത് ഇതിനൊക്കെ നല്ല ഡിമാന്റാണല്ലോ ഓ പച്ചക്കറികൾക്കൊക്കെ നല്ല വിലയാണ് നല്ല ഡിമാന്റാണ്
പിന്നെന്താച്ചാ നമ്മക്ക് പൊതുവെ ഇണ്ടാക്കാൻ തോന്നുന്നൊരു സമയങ്ങളാണ് അപ്പളൊക്കെ
അതെ ഹതെ ഉം നമ്മള് ഓണ ത്തിനെന്ന് വെച്ചിട്ടല്ല ഇണ്ടാക്കാറുണ്ട് അങ്ങനെ പായസം വെക്കാറ്ണ്ട് സേമിയ പായസം പാലട
പക്ഷെ ഇവിടത്താളെന്താച്ചാല് ആഹ് ഒരു ദി സം സമ്മേക്കൂല അയിന്റെ അടുത്ത ദിവസം ഇജ്ജ് വെച്ചോ കൊയപ്പില്ലറയും
ആഹ് ഇവിടെ സമ്മതിക്കായികയില്ല ഏഹ് ആഹ് അങ്ങനെയൊന്നുമില്ല സമ്മതിക്കാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ന ദിവസം വെക്കണംന്നോ അമ്മ അത് പൂതി തോന്ന്മ്പ അങ്ങ് ഇണ്ടാക്കും
ക്കെ ഉള്ളോരു ഇഷ്ട്ടത്തിനെയൊള്ളൂ കുട്ടികൾക്കൊന്നും വല്ല്യ ഓക്കൊന്നും പോകുല്ല അവര്
ഇല്ല ഇല്ല അത് ശരിയാണ് ഉം നമക്ക് പച്ചക്കറിയൊക്കെ ഇഷ്ടാ അവിയിലും എനിക്കുഷ്ടാണ് നല്ല ഇഷ്ടാണത്
പിന്നെ ഇന്റെ മൂത്തമോനാ പിന്നെ പച്ചക്കറി തിന്നൊള്ളൂ മറ്റൊരാ
ഉം ഉം അത് ശരിയാണ് മക്കള അവസ്ഥ തന്നെയാണല്ലോ മക്കൾക്ക് ദിവസവും മീനോ എറ ച്ചിയൊ കോഴിയൊ എന്തെങ്കില് ഒന്നും വേണ്ടേ ഉം
ഏഹ് ഇവിടെ കടലിന്റെ അടുത്തായോണ്ടേ ഞങ്ങക്ക് ഐസ് ഇടാത്ത മീന് കിട്ടും പക്ഷെ അത് സയ്സ് ചെറിയ പൊടിമീൻ അവർക്കും കൂട്ട ആഹ് ആഹ് പക്ഷെ ഇ ഇത് എന്താണ് പൊടി ഈ ഇത് പൊടിമീനാവും അതാ പ്രശ് കറി വെച്ചാ നല്ല ടേസ്റ്റാ മറ്റെന്താ ഇവര് കൂട്ടൂല കുട്ടിയോൾക്ക് പറ്റുലാ ആഹ് കോടീച്ച് അങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഉണ്ടാവൂലോ ആഹ് കുഞ്ഞു കുഞ്ഞു മീനുകളാവമ്പഴ കിട്ടുക പക്ഷെ മുളക് ട്ടാ നല്ലരസ മറ്റന്താ കുട്ടികളെ കൂട്ടാൻ പറ്റൂല ആഹ് വല്യ കഷ്ണം മീന്
ത് തോടുണ്ടായിരുന്നു അവിടുന്ന് അവിടെ മലമ്മമഴ പെയ്താ ഏഹ് വെള്ളം വന്നാ നല്ല മീനുകൾ കിട്ടും വരാലും ഒക്കെ കിട്ടും
അത് ഇങ്ങനെ കഷ്ണമീൻ അങ്ങനത്തെുള്ള സംഭവങ്ങളൊക്കെ നമ്മള് പോയി വേടിക്കണം ഇടെ കൊണ്ട്ന്ന് തരുന്ന ആൾക്കാരത്തൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മീനുകള ഉണ്ടാവും
അല്ലേ പൈസ വരൂലേ
ആഹ് നല്ല പൈസാണ് അതിനന്നെ നല്ല പൈസയാണ്
എന്താലും നല്ല ഫ്രഷ് ഫ്രഷ് മീന് കഴിക്കാ ആഹ് ഈ ഫ്രഷ് ആയ
കാരണം ഒരു വിധുള്ളവരൊക്കെ അത് വാങ്ങും കാരണം കറി വച്ച നന്നാവച്ചിട്ട് നമ്മള ഒരു ജനറേഷൻ നമുക്ക് പറ്റാത്ത ഉള്ളു കാരണം നമ്മള് അങ്ങനെ ഇവിട തന്നപ്പ അവർക്കൊക്കെ അതായാ മതി കാരണം പുറത്തൊനൊരു മീൻ വെച്ചിട്ട കറിവെയ്ക്കുമ്പോ വല്യ രസുല്ല്യാറിം അവർക്കങ്ങനെ കൂട്ടി ശീലായിറ്റ് വല്ല്യ എന്തേലൊക്കെ മീനാണെന്ന്ണ്ടങ്കി പൊരിക്കാനേ പറ്റുള്ളൂ ഉം
അതെ അത് ശരിയാണ്
അയ്ന്റെ വീട്ട്ത്തോര് അവിട്ത്തോലൊക്കെ പറയും നല്ല മീൻ കിട്ടും ഞാൻ പറിം നല്ല മീനൊന്നും ഇല്ല്യ എന്ത് ഒന്നുംണ്ടാവു ഇല്ല കറിണ്ടാവും ക്ക്ങ്ങനെ എടുത്ത് തിന്നാമാത്രള്ള മീനൊന്നും
അവിടെ നബിദിനാഘോഷിക്കാറില്ലേ
ഇല്ല ഇവിടെ ജമാത്തിന്റെ ആണ് ഇവിടെ കൊർച്ച് ഭാഗട്ടാ ഞങ്ങളാ ഒരു എന്താ പറയാ രണ്ട് തലക്കല് സുന്നികളും ഞങ്ങള് നടൂല് പെട്ടു ഞങ്ങള്
ആഹ് അവിടെ എങ്ങനെ അപ്പൊ മദ്രസ ക്കെ പോവാ എങ്ങനെ മ
മദ്രസൊക്കെ ജമാഅത്തന്നേണ് ഈ ഭാഗത്ത്ക്ക് അങ്ങനെ ഒന്നും വര്ല്ല ജാത മുട്ടായി കൊടുക്കല് അങ്ങനെ ഒന്നും വര്ല്ല അയ്ന്റെ അപ്പുറും ഇപ്പുറൊക്കെ ആയിട്ട് വന്നിട്ടാണ്ട് തിരിച്ചു പോകും
പനിയാണ്
നബിദിനത്തിന്റെ അന്ന് പ്രത്യേകിച്ച് മദ്രസയില് ഏഹ് എന്താണ് പ്രസംഗം അങ്ങൻത്തൊക്കെ ഉണ്ടാവുന്നല്ലാതെ അതൊരാഘോഷാക്കിട്ട് കയ്ക്കൂലാ
ആഹ് ആഹ്
ഇവരെ സിലബസൊന്നും കൊഴ്പ്പല്ല്യ നമ്മള് പഠിക്ക്ണന്നേണ് പിന്നെ മലയാളാണ്ന്നുള്ളു
നിങ്ങളെ വീട്ടില് സുന്നിയാണോ നിങ്ങള്
ആഹ് ന്റെവീട്ടില് സുന്നിയാണ് ഞാനൊക്കെ അറബി മലയാളാ പഠിച്ച്ക്ക്ണത് ബര്ക്ക് സാധാ മലയാള പുസ്തകങ്ങളാ സാധാ നമ്മളെ സ്കൂൾത്തെ പോൽത്തെ മലയാള പുസ്തകങ്ങൾ നമ്മള് പഠിച്ച സംഭവങ്ങളെന്നേണ് മലയാളം
ആഹ് എന്നാ ശരി ന്നാ ഞാൻ വിളിക്കഞ്ഞി
ആഹ്